കേൾക്ക്ന്നുണ്ടോ
ആഹ് ഉണ്ട് ഉണ്ട്
ഉം എന്താ ചെയ്യുന്നേ
ഒന്നുല്ല
ഭക്ഷണം കഴിച്ചോ
ആഹ് ആഹ്
എന്താ
ഇന്ന് ബിരിയാണിയേര്ന്നു
ഏയ് സൺഡേ ഞായറാഴ്ച ബിരിയെണിയാ ആഹ ഞങ്ങള് ഇഡ്ലി
ഓ
ഇഡ്ലിയും ചാമ്മന്തിം
ആഹ
ഉം
വീട്ടിലരൊക്കെണ്ട് ആ മഴ കൊറച്ചൊക്കെണ്ടന്ന് ആ
ആഹ് ആഹ് ഇവടെ അച്ഛനമ്മ ഞാന് കുട്ടി
ആഹ്
ഉം ഭർത്താവ് ജോലി സൽത്താ
ആഹ
ഉം ആ മകൻ അഞ്ചില് പഠിക്കുന്നു
ആഹ്
ഭർത്താവ് എറണാകൊളത്ത് ബിസിനസ്സ്
ആഹ്
അവടെയോ
ഇവടെ ഞാന് ഉപ്പ ഉമ്മ ഗ്രാൻഡ് ഫാദർ ഗ്രാൻ് മദറ്
ഉം
ഉം ഉം കുട്ടിയെള്
ഇല്ലെല്ല മാരേജിട് അല്ല.
ആഹ് അയ്ശരി അയ്ശരി ഓ സോറി പിന്നേ വേറെ എന്തക്കെയാ വിശേഷങ്ങള്.
എന്തങ്ങനെ പോണു മയണ്ട അവടെ
മഴ ഇന്നില്ല ഇന്നലെയൊക്കെ നല്ല മഴയേര്ന്നു അത് കാരണംകൊണ്ട് ഭയങ്കര കാല് കട് ച്ചല് രണ്ടുസം മഴ അടുപ്പിച്ച് നിന്നപ്പോ കാലിങ്ങനെ കടയ്യ. ഉം എന്താണെന്ന് അറിയില്ല ഇനിയിപ്പോ. ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലാ തണുപോണ്ടാന്ന് വിചാരി ഈ വർഷത്തിലാണ് ഇപ്പ ഇങ്ങനെ കാണുന്നത്. ഞ്ഞിപ്പോ മഴ വീണ്ടും നിക്കാണങ്കി വേദനണ്ടെങ്ക് പോയി നോക്കണം ഒരു ഒജാതി തണ്പ്പല്ലേ
ആഹ് കാലാവസ്ഥ അങ്ങനെന്നെ ഇന്ന്പ്പോ കൊർ ച്ചോന്ന് വെയില്ണ്ട്.
ആഹ് ന്ന്പ്പോ ഇബടെ വെയില് ഇല്ല്യ എങ്കിലും നല്ലോണംള്ള ആ മഴ ഇല്ല്യ
ആഹ് ഇന്ന് ഇവിടെ ഒരു എന്താറിയാ ഉച്ച സമയഒരു പന്ത്രണ്ട് മണി തൊട്ട് ഒരു മണി വരെ കൊർഞ്ഞൊരു വെയിലിണ്ട്
അതേലേ ആഹ് തുണികള് ഒൽ ആ അലക്കിയിട്ടിട്ട് തുണി കള് ഒണങ്ങാണ്ടേണ് സങ്കടാവുന്നത്.
ആഹ് ആഹ്
കാരണം സ്ഥലവും കൊറവാണ്
ഏഹ്
വാഷിംഗ് മിഷിനും കേടാണ്.
ആഹ്
ന്നിട്ട് ഇപ്പോക്കെ കല്ലീൻ്റെ അവടെ കൊണ്ട് തിരുമി ഈ സൈഡ് കൂടെ അമ്മ അമ്മേണ് എല്ലം ചെയ്യുന്ന് അമ്മയ്ക്കാണെങ്കി ഇന്ന് വെയ്യാണ്ടേ ഹോസ്പിറ്റില്ക്കെ കൊണ്ട്പോയി ട്രിപ്പൊക്കെട്ട്കൊണ്ടുവന്നു.
ആശുപത്രില് പോയിട്ടേ ഉം എന്താ ചെയ്യാ.
പിന്നെ എന്തക്കെ.
വേറെന്താ എന്തെങ്കിൽ പണിക്ക് പോവുന്നുണ്ടോ.
ഏയ് ഇല്ല ഏഹ് പ്ലസ് ടൂ കഴിഞ്ഞേ ഉള്ളു
അവൂ അത് ശരി പിന്നെന്താ അനി
പിന്നെന്താ ഏഹ് താത്താരാള്ളെ
അതേയോ ആഹ് ആഹ് പാചകൊക്കെ ഇഷ്ടാണോ
പാചകം അങ്ങനെയൊന്നില്ല
ഉം അമ്മയക്കാവും ചെയ്യുന്നുണ്ടാവല്ലെ
ആഹ് ആഹ്
ഉം ഇവിടെ അതാ അമ്മയാണ്ല്ലാം ചെയ്യുന്നത് പാചകം അടുക്കളപ്പണികളൊക്കെ അമ്മയാണ് ചെയ്യാ ഉം ഞാന് പിന്നെരു കടേല് പോവുന്നുണ്ട് പണിക്ക്
ഏഹ്
ഉം
ഞമ്മക്കൊരു ജോലി ഉണ്ടായ കടക്കാന് ആവണ്
ഉം ഉം
ഇവടെ നാർത്തെ കെടക്കും
ഞങ്ങള് വെഴ്കും പയ്നൊന്ന് മണി പയ്നൊന്നെര
ഉം ഇവെടെ ഏറ്യാ ഒരു പത്ത് മണി അയ്ന്റുള്ള്ല് എല്ലാരും കട്ക്കും
രാവിലെ നേർത്തെണീക്ക്ൺണ്ടാവുല്ലേ
ആഹ്
എത്ര മണിക്കെണീക്കും
ഞാനു അഞ്ച് മണി എണീക്കും
അമ്മോ ഞാൻ അഞ്ച് മണി കണ്ടിട്ട് കാലെങ്ങളായ് എങ്ങെനിം ഏഴുമണി കഴിയും
ആഹ് നമസ്കാരങ്ങളൊക്കെ കയ്ഞ്ഞാ കൊർച്ച് കെടക്കും
ഉം ഉം ന്ന
പിന്നെ ഏഴ്മണ്യക്ക ആവ്മ്പം നീക്കാെള്ളു
രാത്രി വഴ്ക്ന്നതാണ് പ്രശ്നം പിന്നെച്ചാ രാവിലെ അതോണ്ടാണ് വഴ്ക്ന്നത്
ഉം
വേറെന്താ
വേറെന്താ അങ്ങനെ പോണു
ഉം എന്തൊക്കെ ഒഴിവ് സമയങ്ങൾൽ ചെയ്യാ
പ്രത്യേക്ച്ചാെര് വർക്കൊന്നും ഇല്ലാ
കലകളെന്തേലുണ്ടോ കയ്യില് പാട്ടുപാടോ
ഏഹ് ഏഹ് അങ്ങ് അങ്ങന്യൊന്നുല്ലാ
എന്റെ അല്ലേ ഊം
ലാെന്ന്ണ്ട് അമ്മളെ വീട്ട്ത്തോൽക്ക് ങ്ങെനെ ഒരു തായ്ങ്ങാണ്ട്ങ്ങെനെ
തുന്നൽപ്പണി നല്ലതാ
ആഹ്
ഇപ്പതിനല്ലേ കാശ്
ആഹ്
മോഡൽലും ഗാങ്ങൾലും നല്ല വ ർക്ക്ലൊക്കെ ചെയ്ത് കയ്ഞ്ഞാ നല്ല കാര്യാ പിന്നെ നമുക്കൊരു വരുമാന മാർഗു ആണല്ലോ
ആഹ് ആഹ് എന്താ ഒര് വെര്മാനണ്ടായാ മതി
അതെ എന്ത് പഠിച്ചാലും നമ്ക്കത് ഒരു ഭാഗത്ത് കൂടെ കൊണ്ടു പോകാവുന്നതേ ഒള്ളു ഇപ്പഴാണ് എനിക്കൊക്കെ തോന്ന്ണത് ഇഷ്ടം പോലെ എല്ലാരും പറഞ്ഞിര്ന്നു പണ്ടൊക്കെ പഠിച്ചാേ അപ്പൊ അന്ന് പറയുമ്പം നമ്ക്കെന്താറിയോ ഓഹ് ഇതൊക്കെ പ്പെന്താ പടിക്ക്ണ് അങ്ങെനെ കേറാ ഇപ്പളാണ് അയ്ന്റെ വെല മൻസ് ലാവ്ണെ കാര്ണം നമ്മളെന്നെ അത് പൊറത്ത് പൊറത്തൊക്കെ കൊടുത്ത് അടിക്കാൻ സമയത്തേ അതിന് വാങ്ങ്ണ പൈസേം ആഹ് ക്വാ ആവുമ്പം അയ്യോ അന്ന് പഠിച്ചിര്ന്നെങ്കി പൊർത്ത് ചെയ്ത് കൊട്ത്തില്ലെങ്കിലും നമ്മടെ ആവശ് ശ്യങ്ങൾക്കെങ്കിലും ചെയ്യായിര്ന്നല്ലോ ആഹ് അതാണ് ഇപ്പഴൊക്കെ ഇഞ്ഞിക്കൊന്നും തോ തയ്ക്കൂല അന്നൊക്കെ നല്ല ചാൻസായ്ര്ന്നു ഒരഞ്ചാറ് മാസം പഠിച്ചിര്ന്നെങ്കിൽ കൂടി നമ്മ്ടെ സ്വന്തം ആവശ്യങ്ങൾക്കെങ്കിലും അടിക്ക്യായ്ര്ന്നു
ആഹ്
ഇപ്പൊക്ക അഞ്ഞൂറും അറ്ന്നൂറിലും കാെറെഞ്ഞ കൂലികളില്ലല്ലോ
ആഹ് ആഹ്
അതാണ് പിന്നെ ഞങ്ങള് കൊറച്ച് ഗ്രാമീണ ഭാഗ അതുകൊണ്ട് വല്യാ ചാർജ്ങ്ങട്ട് കൂലികളങ്ങട് എടുക്കുന്നില്ല ആഹ് കൂലി കൊ റവാണ് അടിക്കാൻ പക്ഷെ അങ്ടൊക്കെ പോയിക്കഴിഞ്ഞാൽ നഗരഭാഗങ്ങളിലൊക്കെ നല്ലോണം ഉണ്ട്
ഞങ്ങള് നാട്ട്കൊക്കെ അത്യാവശ്യത്തിനോക്കെ കൂലി വാങ്ങുന്നവരാ
ഉം ഉം വേറെന്താ
വേറെന്താ ഇങ്ങനെ പോണു
ഉം അവരൊക്കെ എവിടെ അമ്മയൊക്കെ
ചോലൊക്കെ കടക്കാനായി നിക്കാണ്
ഉം ഉം കൂട്ടുകാരികളൊക്കെ ഉണ്ടോ അടുത്ത്
അടുത്ത് ആഹ് രണ്ട് മൂന്ന് ആൾക്കാരൊക്കെ ഉണ്ട്
ഉം ഉം ഉം കൂടെ പഠിക്കണവരാവൂല്ലേ
ആഹ് ആഹ്
ഉം ഉം പിന്നെന്താ
വേറൊന്നുല്ല
ഉം അങ്ങനെ പോണുല്ലേ
ഉം
നിങ്ങളുടെ ഭാഗത്തൊക്കെ കൃഷിയുണ്ടോ
കൃഷി പറയാൻ മാത്രംന്നുല്ല വാഴ കൗങ്ങ് അങ്ങനത്തെ പിന്നെ ചെറിയ ഐറ്റംസ്ഒക്കെ ഉള്ളു
ഉം ഉം ഉം ഇവിടെ നെറയ നെൽകൃഷിയാ നെൽകൃഷി വീടിൻറെ ഉമ്മറ ഭാഗത്തൊക്കെ നെൽകൃഷിയാ
ഏയാ
അത് കാരണം കൊണ്ട് നിറയേ വെള്ളംനിക്കും മഴക്കാലത്ത് ഈ തണുപ്പ് കൂടുതലാവാൻ തന്നെ കാരണം ഇ താണ്
ആഹ്
പിന്നെ ഞങ്ങടെ വീടിന്റെ അവിടുന്ന് കിണറക്ക് ആഴം കുറവാണ് കാരണം പാടവക്കായതൊണ്ട് വേഗം വെള്ളം കാണൂലോ അപ്പോ മഴ ഒന്നും ഇങ്ങട്ട് ഒരു ദിവസം അടുപ്പിച്ച് നിന്ന് കഴിഞ്ഞാ പൊറത്ത് നല്ല ഊട്ടി ടെ പോലത്തെ കാലാവസ്ഥയാ
ആഹ് ആഹ്
അതാണ് ഈ തണുപ്പ ഇങ്ങനെ കാല് കടച്ചിലും പിന്നെ കാലിൽങ്ങനെ പുണ്ണ് പോലെ വരും മുറ്റത്ത് ഇറങ്ങിക്കഴിഞ്ഞാ കാലിൽങ്ങനെ അങ്ങനെ പറഞ്ഞ അറിയോ പുണ്ണ് പറഞ്ഞ
മുറിയ
ആ മുറിവ് പോലെ വരും കാലില് വെള്ളത്തിന്റെ അലർ വെള്ളത്തിന്റെ എങ്ങനെ അലർജി ആയിട്ട് ഉ ഉ ഒരു മഴ പെയ്താ പിന്നെ ഇതാണ് അവസ്ഥ കാല് നടക്കാൻ ബുദ്ധിമുട്ട് ഇനിയിപ്പോ വല്ല ചെരുപ്പ് എന്തെങ്കിലും വാങ്ങിയ വീട്ടിന്റെ ഉള്ളിൽ ഇനി ഇപ്പ ഈ നിലത്തിട്ടിട്ടുള്ളതിന്റെ ഇതാണ് ടൈൽസിന്റെതാണോന്ന് അറിയില്ലല്ലോ
ഞാനും എപ്പള് വീട്ടിക്കോട് ചേരുപിട്ട് നടുക്കാ
ആഹ് ഞാൻ മുന്നേക്കെ ഇട്ടിരുന്നു ഇപ്പൊന്നും ഇടലില്ല ഞ അത് വാങ്ങണം
ആഹ് സ് സ്പോഞ്ചിന്റെ ചെരുപ്പുണ്ടല്ലോ ആഹ്
ആഹ് അങ്ങൻത്തെ വാങ്ങിയാ മതില്ലേ.
ആഹ് അത് നല്ല സുഖ കാലിലിട്ട് നട്ക്കാനും ഭയങ്കര സുഖ.
ആഹ് ഈ ആക്യൂ പങ്ക്ചർ പോലത്തെയാ സ്പോഞ്ചിന്റെ പറയുമ്പോ എങ്ങിന് ത്തെ.
ഇടാം ഭയങ്കര സുഖാകാരം.
ആഹ് നല്ല മൃദുലമായിട്ട്ള്ളത് അല്ലെ മനസ്സിലായി മനസ്സിലായി ആഹ്. നോക്കി നോക്കണം നാളെ ഉം. രണ്ട് മൂന്ന് ദിവസായി വിചാരിക്ക്ണ് തണുപ്പ് അട്ച്ചപ്പോ ഞാനയിന് തണുപ്പ്. ത്ത് നല്ല ആഹ് തൊക്കെ ഇട്ടിട്ടാ കടക്കാ കമ്പിളി പോല്ത്തെ തില്ലേ.
ആഹ് ആഹ്.
ആഹ് അതക്കെ ഇട്ട് എന്ക്കല്ലെങ്കിൽ ഇങ്ങനെ നെഞ്ച് ഇങ്ങനെ അടിക്കാൻ തെട്ങ്ങും. നല്ലോണം അടിക്കും നെഞ്ചിടിക്കണന്ന് നമുക്ക് ഇങ്ങനെ പെറ്ത്ത്ക്ക് കേൾക്കാം.
ആഹ്.
ആഹ് അപ്പോ ചൂട് വള്ളം എന്തേലെക്കെ ഉണ്ടാക്കി കുടിക്കും അങ്ങനെയൊക്കെയാണ് ഈ തണുപ്പ് കാലത്ത് ഒട്ടും. തണുപ്പടിക്കാൻ പറ്റില്ല.
അതെ.
ഉം അതാണ് പ്രശ്നം പിന്നെ കഫക്കെട്ടിന്റെ പ്രശ്നമുണ്ട്.
ആഹ് ആഹ
ഇവിടെ വേറെ ആർക്കും കെഴപ്പല്ലൃ പക്ഷേ എനിക്ക് ഈ തണുപ്പടിച്ച അപ്പം നെഞ്ചിടിക്കല്. കാല് കട. ച്ചില് ചെറ്പ്പം മുതലേ അങ്ങനെയാ സ്കൂൾ പഠിക്ക്ണ കാലം മുതലേ അങ്ങനെയാ.
ഉം.
ഉം. ഉം ചൂടകുമ്പോ കെഴപ്പല്ലൃ എനിക്ക് ഈ ഈയ കാലാവസ്ഥയാണ് പറ്റാത്തത്.
ആഹ് ആഹ് ചെലേൽക്ക് ചൂടാക്കാരും പറ്റാത്ക്ക.
ആഹ് എനിക്ക് ഈ തണുപ്പിന്റെ പ്രശ്നങ്ങളാണ്.
ആഹ് ആഹ്.
പിന്നെ അതുപോലെ തല എന്നും നനയ്ക്കാൻ പറ്റില്ല.
ഏഹ്.
ആഹ് നീർ വീഴ്ച്ചണ്ടാവും.
ആഹ എന്ക്ക് തല എന്നും നന് ക്കണം ന്ന ഇള്ളരു മനസ്സമാധാനം എന്ത് ഒ
അതെ മ മനസ്സമാധാനത്തി ത്തനെ അതു തന്നെ പക്ഷേ എനിക്ക് നനച്ചൂ പറ്ഞ്ഞാൽ പിന്നെ അപ്പോ നീർ വീഴ്ച്ചുണ്ടാവും. അപ്പൊ ഞാൻ ചുടുവെള്ളം വെച്ച് മേല് കഴ്കും ഒന്നിടവെട്ട ദിവസങ്ങളിൽ തല ജസ്റ്റ് ഒന്ന് കഴ്കും പിന്നെ ആഴ്ചയിൽ ഷാംമ്പൂട്ട് വാഷ് ചെയ്യും ഷാംമ്പൂ. ട്ട് കഴുകുമ്പളോ അല്ലെങ്കിൽ താളിയില്ലേ ചെമ്പരത്തി താളി അതൊക്ക ഇട്ട് കഴുകുമ്പോ നല്ല സുഖ ഇവിടെ ഉണ്ട് ഒരുപാടുണ്ട്. മുറ്റത്ത് നറയെ വെച്ചിരിക്കൃ.
ഉം ഞങ്ങള് എണ്ണ ഇണ്ടാക്കിക്കാണ് അവൊക്കെ ഇട്ട്ങ്ങാണ്ട്.
ആഹ് എണ്ണ കയ്യോന്നി എണ്ണായിരിക്കും അല്ല അതൊക്കെ നല്ല തണുപ്പ തേച്ചാലൊക്കെ മുടിക്ക് നന്നും നമുക്ക് ചേരാത്തതിന് എന്ത് ചെയ്യാന
ഉം.
പിന്നെ അതില് കറിവേപ്പിലിയും ഇതൊക്കെ ഇട്ടിട്ട് അമ്മ ഉണ്ടാക്കലൊക്കെ ഉണ്ട്. പക്ഷേ മാസത്തില് ഒരു തവണയൊക്കെയാണ് തേക്കാൻ പറ്റു പിന്നെ ഒരു. എണ്ണ മുടി വളരുംന്ന് പറ്ഞ്ഞിട്ട് കൊണ്ട് വന്ന്ട്ട്ണ്ടായിരുന്നു കുപ്പിയിലാക്കിയിട്ട് ഇരുന്നൂറ്റി എത്ര രൂപടെ അത് തേച്ചപ്പോ പിന്നെ നീർവീഴിച്ചില്ല മുടി കൊഴിച്ചിലും നിന്നു പിന്നെ ഞാനത് വാങ്ങാൻ പോയിട്ടില്ല
ആഹ്
ഉം
ചിലേപ്പൊ ഒന്നും ഉണ്ടാവില്ല വെറുതെ വാങ്ങാക്കാര് ഒരു ഗുണോ ഉണ്ടാവൂല്ല ചെലത് വാങ്ങുമ്പോ
ആഹ് അതെ അതെ അതെ എന്നാ പിന്നെ കെടക്കാൻ നോക്കിക്കോളൂ
ആഹ് ആഹ്
ഉം ശരി
ആ ഓക്കെ
ഉം